ഒറങ്ങിയോ
ഏയ് ഒറങ്ങിട്ടില്ല എന്തൊ
താ ഭക്ഷണം കഴിക്കാ നിക്കാ
ഉം ഭക്ഷണം കഴിക്കാ പോണുള്ളൂ ല്ലേ
ആഹ്
ആ ആ ആ ആ ഈ ടൈമില കഴിക്ക
പലെ ടൈമുാ
ഉം ഉം എട്ട് മണിക്കുള്ളീല് ഭക്ഷണം കഴിക്കണം നമ്മൾ
ആഹ് നേരത്തെ കഴിക്കണം പക്ഷെ ഒക്കെ എല്ലത്തിനേം ഒക്കെ അമർത്തുമ്പോ ത്തുമ്പോ നമുക്ക് നേരം വൈകും
പിള്ളേർക്കൊക്കെ കൊടുത്ത് എട്ട് മണിക്കുള്ളില് ആണ്ട് ഭക്ഷണം കഴിച്ച് പിന്നെ എപ്പോഴായാലും കെടക്കാ ഭക്ഷണം നേരത്തെ കഴിക്കണം
ആഹ അതന്നെ
പിന്നെ
നേർത്തെ കഴിച്ച് നേരത്തെ കെടന്നാൽ നേരത്തെ എണീക്കാൻ കഴിയൂലേ ഇങ്ങള് നേരത്തെ എണീക്കോ നാലുമണി അഞ്ച് മണി ഒക്കെ ആവുമ്പോ എണീക്കാതിയാവുല്ലേ ഉം. ഇത് ബാങ്ക് നേർത്തെണല്ലോ ലേ.
ആഹ്.
അതടെ എല്ലാരും കട്ന്നൊ മ
ഇല്ല കെട ആ അവരൊക്കെ കെടന്ന് നമ്മള് കെടന്നിട്ടില്ല.
ഇഹ് ഹഹ
ഹും ഹും കിട്ക്കാനുള്ള പരിപാടിയിലു.
ങ്ങള് ഏടി പോവലൊന്നുല്ല്യ ട്രിപ്പൊന്നും പോവല്ല്യ.
ആഹ്. ഇപ്പങ്ങനങ്ങട്. ഇപ്പരൂ ലുലൂ വയ് ലുലൂല് പോയി വൈമാടി പോയി. ഞങ്ങളട്ത്ത് വൈ മാൾന്ന് പറഞ്ഞിട്ടുണ്ടൊരു അവ്‌ടെ. ലുലൂൻ്റെന്നെ പിന്നെ അത് കയ്ഞ്ഞിട്ട് എറണാങ്കു ലലുമാളിലൊന്നു പോയി കാക്കനാടൊക്കൊരു ടൂ ഏ. ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി പാർത്ത്ര്ച്ചൊക്കെ വന്നതാ.
ആഹ് ശരി. ഞങ്ങളൊക്കെ സ്കൂൾ തൊർക്ക്ണേന് മുന്നേ പോയതാ പിന്നാ പെരുന്നാളും ആയിലേ അപ്പൊ പിന്നെ ആ ഒരു. തീല് എല്ലാരുംങ്ങനെ പോയി. മസ്നഗുടി വഴി ഊട്ടി കൂടൊക്കെ പോയിങ്ങനെ കർങ്ങിങ്ങനെ പോന്ന്.
ആഹ് ആഹ് ആഹഹഹ.
അവ സ്റ്റേ ചെയ്യാതെ ഇങ്ങട്ടെന്നെ പോന്ന് രാത്രി ആയപ്പോം തിര്ച്ചു പോന്ന് ഉം.
ഒരു വൺ എ വൺഡെഡണ് ലേ.
ആഹ്. രാത്രി ആയാലു ആ വാത്തൊക്കെ എത്രേ മൃഗങ്ങളെ പറയാ അയ്ലൊക്കെ പോരുമ്പൊരു പേട്യ രാ ത്രി ഒക്കെ കാട്ടാനൊക്കെ എത്രയേന്ന് അറിയൊള്ളത്.
ആഹ.
ആടെ പകലൊക്കെ പോകുമ്പോ മാനേള് ഇഷ്ടം പോലെണ്ടാവും രാത്രി അതേപോലെന്നെ.
ആഹ്.
വെണ്ടി വണ്ടിന്റെ വെൾച്ചത്തില് കണ്ണിങ്ങനെ തെള്ങ്ങ അയ്റ്റങ്ങളെ.
ഐറ്റങ്ങളെ ലെ.
ആഹ്. വടെ പോയില്ലെങ്കി ൽ യുദ്ധണ്ടാക്കും മൂന്ന് രണ്ടും കൂടി കൂട്യാട്ട് എവ്ടുക്കും പോയില്ല്യ ഞങ്ങളെ ഫ്രണ്ട്സേളൊക്കെ പോയിന്ന ക്ക പർഞ്ഞാട്ട്.
ദിങ്ങളുണ്ടാവൊല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയോല്ലോ ഉം.
പറയൂ അപ്പൊ ഒ ഓലരയു. കച്ചറോണ്ട് പോയതാ ഞങ്ങള് എവിടെ പോയിട്ട്ന്നാ പറയാ എല്ലാരും ഞങ്ങള് അവിടെ പോയി ഇവിടെ പോയി അറിമ്പ ഞങ്ങള് മുണ്ടാണ്ടെക്കണംന്നൊക്കെ പർഞാട്ടെ.
ആഹ് ആഹ് ആഹ്. അപ്പൊ പിന്നെ പിള്ളേര്ടെ വെഷമൊന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് പോയി ലേ
ആഹ് അതെ വശ്മൊന്ന് മാറ്റാൻ വേണ്ടി പോയി.
ആഹ്.
നമ്മളവടെ അട്ത്തൊക്കെന്നെവുലെ ഇവടെ ബീച്ചില് അ എട്ക്കൊക്കെ പോവും.
അതെ ആഹ് ആഹ് ആഹ്. ബീച്ചില് പാർക്കൊക്കണ്ടോ.
ആഹ് വടെ പാർക്കൊക്കെണ്ട്. ഉം പാർക്ക്ണ്ട് അതേപോലെ ബോട്ട് റേസിംങ്ണ്ട്.
കുട്ട്യൾക്ക് കളിക്ക്യാനുള്ള സംഭവങ്ങളൊക്കെണ്ടാവുല്ലേ.
ആഹ് ഒക്കെണ്ട് കുട്ടി പിന്നെ വെല്യോൽക്കും കുട്യാൾക്കും കേറാ മറ്റേആ സ്പീഡ് ബോട്ടില്ലേ.
ങ്ല്ല പാർക്കിലേ ആ അത് പോവാ സ്പീഡ് ബോട്ട്.
ആഹ് അത്
പാർക്കില് പാർക്കില് കുട്യൾക്ക് കളിക്കാനുള്ളത് ഇണ്ടാവൂലെ ന്നാ ചോയ്ച്ച ഞാൻ
ആഹ് ഇണ്ട്, അതൂണ്ട്, പിന്നെ അയിന്റെ ഓപ്പോസിറ്റ്ന്നെ ഇതൂണ്ട് മറ്റേ എന്താ പറയാ ചാട്രികോ താ മറ്റേ ഊഞ്ഞാലൊക്കെ ഇണ്ടല്ലോ.
ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ
ആഹ് അതൂണ്ട്. അപ്പ അത് പൈസ കൊടുത്ത് കേറുന്നോൽക്ക് അതും കേറാ മറ്റേ ഇതൊന്നുല്ല ഫ്രീയാണ്, ബീച്ചിന്റെ അടുത്തുള്ള പാർക്കില്.
ആഹ് ആഹ് ആഹ്
എവിടെങ്കിലൊക്കെ വൈകുന്നേരം അവ അവക്ക് അവ്ക്ക് വൈകുന്നേരം പോകും വേണട്ടോ. പീരെ അല്ലേ ആഹ് സൂര്യാസ്തമയം ഒക്കെ കാണാനൊക്കെ അപ്പഴെ പറ്റുള്ളൂ.
രസം ആഹ്
ആഹ് ഞങ്ങളൊക്കെ പോയിട്ട് ഇതേപോലെ ചായങ്ങനെ കുടിക്കായിരുന്നാട്ടെയ്. ഇപ്പോ മറ്റേ മുട്ട ബജ്ജിണ്ടല്ലോ
ആഹ്
അത് വാങ്ങിയാല് ചായിങ്ങനെ കുടുക്ക ഇരുന്നാട്ട് എത്രോ ഇഷ്ടം പോലെ ജനങ്ങളല്ലേ.
ആഹ്
എല്ലാരുങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോ ഇന്റെ കയ്ല്ള്ള മുട്ട ബജ്ജി ഒരു കാക്ക മോളിലൂടെ പറന്ന് വന്ന് കൊത് ത്തി അങ്ങ്ട് പോയി.
അവർക്ക് നല്ല പ്രാക്ടീസ് ഇണ്ട് സംഭവം.
ആഹ് അപ്പ ഞാൻ വിചാരിച്ച് എത്രങ്ങാനും ജനങ്ങളിണ്ടായിട്ട് ആ ഒരു സാ ധനം ഇന്റതാ കണ്ടത്.
അങ്ങനെ കാക്ക ഒരു പൂതി ആ ഗ്രഹം ന ന നിറവേ
ആഹ് അതെ എല്ലാരും നോക്കി ചിരി ക്കാണ്, എന്നിട്ട് ആ ജനങ്ങള ക്കെ ഇണ്ടായിട്ട് ഞാൻ കയ്യ് പിടിച്ച് കഴിക്കണതിന്റെ കൈയ്യിന്നങ്ങ‌ട് കൊത്തി ഒറ്റ പോക്കാ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഒരാഗ്രഹം ഇന്നാൾടെ കയ്യിന്ന് അത് വാങ്ങി കയ് ക്കണം എന്നൊരാഗ്രഹം കാക്ക്
മ് അവന്റെ ഹസ്ബന്റ് ആരാ അതനക്ക് ഏകി ഇല്ലാറിഞ്ഞ് എന്നോട് ഏഹ് ടിക്
അല്ല അവരക്കെ ഉക്കും ആഹ് കാലിന്റെ ഇതൊക്കെ തട്ടുമ്പോൾ നമ്മക്ക് വേദന എടുക്കൂല്ലേ.
ആഹ് അ ഇന്റെ വേലൊന്നും പറ്റില്ല ഇന്റെ കയ്യിന്ന് ആ സാധനം കൊത്തി ഒറ്റ പോക്ക.
ആഹ് ആഹ്
ഞാ അവ ഞാൻ പറ എപ്പം കണ്ണ് വെച്ച് നി ക്ക്ണ്ടാവുപ്പ സാധന ഞാൻ തിന്ന് പകുതി ആയിണത്.
കംമ്പാർ ത്ത് നോക്കി നോക്കി നിന്നിട്ടാണ് നായ കൊണ്ടോണ് അങ്ങനെ ഒരു പ്രത്യേക നോ ട്ടണ്ട് അവരുടേത്.
മ് മ്
കാക്കേ
ആഹ് കാക്കക്ക് അതെന്നെ. അല്ലേലും ഒര ആരും അത്ര ശ്രദ്ധിക്കാത്തേം മ് ഒന്നും ഇതാക്കാത്തെ ഒരു പക്ഷിയാണല്ലോ ഐറ്റിങ്ങള്.
ഉം ഉം അതെ.
ബാക്കിയുള്ള മൃഗങ്ങൾക്ക് അതൊരു കറുപ്പായിട്ടാകും ആർക്കും അത്ര മൈന്റില്ലാ
കാക്ക പിന്നെ എവിടെയും കാണ്ണരു ജീവിയോണല്ല അല്ല അപൂർവ്വമായിട്ട് കാണ്ണതും അല്ല അപൂർവ്വായി ക് കാണണങ്കിൽ നോക്കുമായിരുന്നു.
ആ അതെ പിന്നെ അയിനെയകണ്ടാലത്ര ഭംഗിയും തോന്നൂല്ല ഭംഗി തോന്നണ പക്ഷികളൊക്കെല്ലേ എല്ലാരും വാങ്ങ
കാക്കനെ കാണാ പോലേ നമ്മ കുയിലിനെ കാണ്ണില്യ
ആ അതെ.
ആ മസണ്ടാവും
ആ ഇവിടെ ആദ്യയൊക്കെ ഇണ്ടായിന്ട്ടോ ഒരു ചെറിയ്യൊരു സൈസ് കുരുവി ങ്ങളെ അവിടെ ഇണ്ടായിനോ അത് അമ്മള് ടൗൺള് ഒക്കെ പോുകവാണെങ്കിൽ ഇണ്ടാവും ച് കുഞ്ഞു കുരുവികൾ ഇപ്പക്ഷേ ഐറ്റങ്ങൾക്ക് എന്താ സംഭവിചെറീല ഒറ്റന്നിനേം കാൺണില്ല.
ചെറിയൊരു മാരത്തിൻമേലൊക്കെള്ളതാണോ?
അല്ലല്ല അമ്മള അങ്ങാടി അങ്ങാടികളിലൊക്കെ ഇങ്ങനെ അങ്ങാടിയിൽ ഈ ബസ്റ്റൊ ബസ്റ്റാൻഡില് അങ്ങാടി പരിസരങ്ങളിൽ നെലത്തി ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കോ കൊത്തി പൊറുക്കൊറ്റി ങ്ങള് കുഞ്ഞു ചെറിയ ഞമ്മക്ക് കാണാൻ പറ്റും ചെറിയ കുഞ്ഞു കുരുവികൾ.
ആആ.
ഏ എന്തോ ഒക്കെ ആ. കൊറേണ്ടാവല്ണ്ടേനി പക്ഷെ ഇപ്പ കൊറേ കാലായിട്ട് അയിറ്റിങ്ങളെ കാൺണില്ലട്ടോ. അതേപോലെ അണ്ണാറക്കണ്ണല്ല്യേ?
ഉം ഉം ഉ
ഓര ഐറ്റങ്ങള് ഈ നമ്മള ഈ പരിസരതൊന്നും ഇവിടൊക്കേണ്ടയീന്യ, ഇവിടെണ്ടായിന് ആദ്യം കൊറേ അമ്മള ഇവിടെ മുന്നിലൊരു പുളിമരണ്ട്.
ആ
ആ മരത്തില് നിറയഇണ്ടായിന്യേ എന്നിട്ട് ഐറ്റങ്ങള് എവിടെ ഇവടെ ഒരു പൂച്ചണ്ടായി. ആപൂച്ചന്തരി. തക്കം കിട്ടിയ ആയിറ്റ്യേളെ പുളിന്റെ മരത്തുമ കേറിട്ട് പുടിക്കും ഞ്യങ്ങനെ പേടിച്ച് പോയതാണോ അതും അറീല കൊറേ ഒരുപാട് ഒരു ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ഉണ്ടായിന് ഒരു പുളിമരന്നോര്
ആ ആ ആ. എന്ത് കളറ്?
പിന്നെ അണ്ണാറൊക്കെണ്ണന അറീല്ലേ, മറ്റേ ഒരു വാലൊക്കെള്ളെ
കിളികൾടെ
കിളി അതൊരു കാപ്പി കാ കുരുവി ഇപ്പൊ കാപ്പിമ്മൽ പുള്ളിപ്പുള്ളി കുഞ്ഞി പുള്ളി ആയിറ്റ്ള്ള ഒരു സാധനാ നല്ല രസാണ് കാണാനയിറ്റങ്ങളെ അമ്മളേ ചെ കാടല്ലേ ഏ മറ്റേ നമ്മള് കടേന്നൊക്കെ വാങ്ണ കാടാ.
ആ ആആആ.
ആഅതിന്റൊക്കെ ആ ഒര് ആ ഷേപ്പായിറ്റ് ക്കുവായിറ്റളെ ചെറ്ഗമ്മെള്ള പുള്ളിയൊക്കായിട്ട്
ആആ. അങ്ങനത്തെല്ലേ
ഉം അത് അയ്റ്റവരും ഒരിക്കെ ഇവിടെ വന്നാണ്ട് ഞങ്ങളെ വീടിന്റെ മുന്നിലില്ലേ നമ്മളെ വീ ടി വ ന്നാൽ നമ്മളെ വീടി ലന്നേ സിറ്റൗട്ടിന്റെ മുന്നില് വ ന്നാണ്ട് കൂട് കൂട്ടി ഒരുച്ച് കുഞ്ഞ് കയറുണ്ടായിന്ന് ഞങ്ങൾ താറ പ്പായി കെട്ടി മഴ വരുമ്പോ ചീത്തല് വരാതക്കാന്. വെയിലായാലും മഴായാലൊക്കെ ഇങ്ങട്ടി നമ്മളെ സിറ്റോട്ടില് വാ ഡോറിന്റെ അടുക്ക് വരും വെള്ളം ഇങ്ങട്ട് തെറിച്ചിട്ട് അപ്പൊ അയിന് വാണ്ടി ദാറ്പ്പായി കെട്ടി അപ്പൊ അയിന്റെ ഒരു കുഞ്ഞി കയറ്ങ്ങനേ തൂങ്ങി നിക്ക്ണ്ടായിനി ഇന്ന്ട്ട് ആ കയറുമ്മെ വന്നാട്ട് ഞമ്മളെ മുന്നിലെന്നേ കൂട് കൂട്ടിയേക്ക ഓല്
ആഹ് ആഹ്
ആ കൂട് കൂട്ടി അവര രസ്സാണല്ലേ കാണാന് അയില് മുട്ട ഇട്ട് മുട്ട വിരി യാറായിന് അയില് ഇവിട്ത്തെ പൂച്ച രാ ത്രി ഒരു ദിവസം രാത്രി മുകളിലൂടെ കേറീട്ട് റ്റളെ കൂട്ടിൽ പോയി നോക്കി അയിറ്റങ്ങൾ പേട്ച്ചി പാ പരക്കം പാഞ്ഞു ഓൽക്കാ സമയത്ത് കണ്ണും കാണൂലല്ലോ രാത്രി സമയങ്ങളില്
ആഹ്
ഉം അന്നേരം പിന്നെ ഈ ഓലാ മുട്ട ഉപേക്ഷിച്ച് പോയി ഇവിടുന്ന് കൂടെഅവിടെ ഉപേക്ഷിച്ചായിട്ട് അതേപോലെ ഞങ്ങളെ കൂടൊക്കെ ഇട്ത്ത് മാറ്റി വെച്ച് പിന്നിം അതേ പോലെ കെട്ടി ആ പൂച്ച പിന്നിം അയിനെ പർത്തിച്ച് പിന്നെ ഈ ഭാത്ത്ക്കേ വന്നിലോല്
ഉം ഉം ഉം ഉം
ഞമ്മളെ വീ വീടിന്റെ മുന്നിൽ ഇണ്ടാവുമ്പോ നമ്മക്കൊരു കൗതുകാണല്ലേ ആഹ് പേടിച്ച് പോയതാണ് എന്തോരു രസാ അത് അയിറ്റളെ കൂടും ഓലെന്നെ അത് സ്വന്തൊക്കെ ഓരോ ചെകിരി കൊണ്ടുവരാ കെട്ടാ പിന്നെ ഞമ് അതെ എത്രങ്ങാനും ബുദ്ധിമുട്ടാണ് അയ്റ്റങ്ങ് കൂട് കെട്ടാനൊക്കെറിയോ അത് ങ്ങടാ ഷേപ്പ് ആക്കി എടുക്കണത് കാണ ഒരു സഞ്ചി പോലെ അങ്ങട്ടാവല്ലോ അത്
ഷേപ്പ് ആക്കി അവര് എട്ക്കും കൂടുണ്ടാക്കും
നല്ല രസ്സാണ് ഞമ്മള് മനുഷ്യമ്മാര് ബുദ്ധിമുട്ട്ണ പോലെന്നെ ഓലും വീട് ഇണ്ടാക്കാന് ഒരു പ്രാവശ്യം മുട്ടട്ടേല് പിന്നെ ഇടൂലല്ലോ പിന്നെ വേറെ കെട്ടിണ്ടാക്കാ ഓല് ഇവിടൊക്കെ ന്നാ ശരിട്ടോ
ആഹ് ആഹ് ന്നാ ശരി ഓക്കെ